ഹലോ ആ ആ കേൾക്ക്ണ്ട്
ഉം
ന്തക്കെ
എന്താണ് സുഖന്നെ ഹസ്ബൻഡ് ഇവിടെ നാ ട്ടിലെന്നെയാണ് ഓല് ഇവിടെ ഡ്രൈവറായി പോവ വണ്ടിയില്
ഉം
ഉം അന്ടെ എന്താ ഭർത്താവിന് ജോലി
ഇന്റെ ഫാബ്രിക്കേഷന് ഉം മഴണ്ടോ
മഴ രാവിലെ നല്ല മഴണ്ടായിരുന്നു ഇപ്പൊ മഴൊന്നുല്ല
ഉം
ഉം ക്ലാസിന് നേരത്തെ പോവോ രാവിലൊണോ ക്ലാസ്
ആ ഇൻക്കിപ്പോ ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞാണ്ട് നിക്ക അപ്പൊ ക്ലാസ്സ് തൊടങ്ങിട്ടില്ല അപ്പൊ ഇപ്പൊ വീട്ടിലാണ് ഇനിപ്പൊ കോളേജൊക്കെ കിട്ടീട്ട് വാണം
ആ എങ്ങനെ ഗവണ്മെന്റോ പ്രൈവറ്റെയിരുന്നു
ഇതുവരെ ഗവൺമെന്റ് ആയിരുന്നു ഇപ്പൊ ഒന്ന് കിട്ടീക്ക്ണ് ഗവൺമെന്റ് പി ജി അ കൊറച്ച് ലോങ്ങാണ് അപ്പഞ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാ
ആ കുട്ടിക്കത്രായി
ഓക്ക് ഇപ്പൊ രണ്ടു വയസ്സായി
സായില്ല കുട്ടിപ്പ ആരാപ്പ നോക്കലിമ്മെ
ആഹ രണ്ട വീട്ടന്നും രണ്ടുംമാര നോക്ക
ആഹ്
എന്റെ വീട്ട പോകുമ്പോ ന്റെമ്മ നോക്കും ഇവിടെ ആവുമ്പോ ഹസ്ബൻറിന്റെമ്മ ഉ
വീട്ടിലാരൊക്കെള്ളത്
വീട്ടിലെ മ്മ, പ്പ, ഹസ്ബൻറും, കുട്ടിനും, ഞങ്ങെന്നെ, ഉള്ളു
ഉം എങ്ങെനെ കുക്കിംഗൊക്കറിയോ?
ആഹ ചെറുതായിട്ടൊക്കെ
ചെറുതായിട്ടറിയുന്നു ഹ് കല്യാണംകഴിഞ്ഞിട്ടെത്രായി?
മൂന്ന് വർഷായി
മൂന്നർഷായി പഠിക്കാനും പോകൂല്ലോ ലെ പിന്നെ വിടെ കുക്കിങ്ങിന്റെ ടൈം
ഞമ്മക്ക് ചെറിയതിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കും
പപ്പടം പൊരിക്കാനും മുട്ടപൊ
ആഹ ആളില്ലാത്ത അപ്പ ചോറും കൂട്ടാനും കറിയൊക്കെണ്ടാക്കും
ആഹ പിന്ന നേരത്തെ പോവോ ക്ലാസ്സിന് പോ നേരത്തെ പോവലുണ്ടോ
ആഹ എട്ട്മണി എട്ടെരക്ക ആ ടൈമിലൊക്കെ ആവുമ്പോ പോകും
ഉം എങ്ങനെ പോവാ ബസ്സിനോ
അല്ല പോവലെസ്ബൻഡ് കൊണ്ടാക്കിത്തരും പോരുമ്പോളും ശരി ഒഴിവാണെന്നുണ്ടെങ്കി അസ്ബന്ഡ് കൊണ്ടോരാൻ വരും
ആ ഉം പഠിക്കണെ വീടിനെ ക്കെത്തന്നെ പഠിക്കുന്നത് എല്ലാ നല്ല ദൂരണ്ടോ
ആ അത്യാവശ്യം കൊറച്ച് വല്യയ ദൂരൊന്നുല്ല ഞാൻ ഇപ്പ ഇതുവരെ പഠിച്ച ഒരു എട്ട് കിലോമീറ്റർ
ഉം അത്രക്കെള്ളല്ലേ
ഉം ഇപ്പൊ കിട്ടിയത് നല്ല ലോങ്ണ്ട് ഇരത്നാല് കിലോമീറ്റർങ്ങ അങ്ങനെയൊ‌ക്കോണ്ട്
ആഹ
പി ജിക്ക് കിട്ടിയതോ?
ആഹ പോയി വരണെങ്കി പ്പെടങ്ങേറായിക്കാരല്ലേ?
ആ ഹോസ്റ്റലും തന്നെ കെതിടാണ് കുട്ടിയക്കെണ്ടകുമ്പ
ആഹ കുട്ടി ഉണ്ടാവുമ്പോ ആഹ് കുട്ടി ചെറിയ കുട്ടിയല്ലേ പാല് കുടിക്കണ പാല് കുടിക്ക്ണ്ടോ
ഇല്ല പാലുടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അത് ചെറുത് എത്രയായ്ക്ക്ണ്?
ന്റെ ചെറിയ കുട്ടിക്ക് നാല് വയസ്സായിക് അവനെപ്പ സ്കൂളില് കെ ജി ല്ചേർത്തിക്കണ്
ഉം അവന്നെ വീട്ടില് ഒറ്റയ്ക്കാരല്ലോ
ആഹ ഇപ്പൊ ഓന ഇപ്പ ചേർത്തിട്ട ഇപ്പ ഈ ലീവ് തുറന്നില്ലേ സ്കൂൾ ഇപ്പൊ പൂട്ടി തുറന്നില്ലേ ആ ആ ആ അപ്പഴാണ് ചേർത്തിക്കണത് അപ്പൊ ഞാനൊറ്റേക്കന്നെ ഒരു സ്കൂ പോയാലും ഞാന ഒറ്റേക്ക്ന്നെ
ഉം വേറെ ആരെലുംണ്ടോ വീട്ടിലെ കുട്ടികളും ഹസ്ബൻഡല്ലാതെ
വേറെ ആരുല്ല ഞങ്ങള് വേറെ പോന്നതാണ് ഉ പിന്നെ ഉമ്മ ഇപ്പക്കെ വരും എപ്പളേലൊക്കെ വരും നിക്കും തറവാട്ടിൽ എളേഛനും കൊക്ക ഇണ്ട് അമ്മോസനും ഒക്കെണ്ട് അപ്പൊ ഒരാഅടയ്ക്കാരും സ്ഥിരായിട്ടാടാണ് ഇവിടെക്ക് എപ്പളേങ്കിലൊക്കെ വരും ഇളേച്ചി വിരുന്നപോയ ടൈമിലൊക്കെ മ റ്റക്കാമ്പോളൊക്കെ വെരും അങ്ങനെക്കെ വെരും പിന്നെ എന്തേലും പരുപാടിക്കണ്ടെല് ആഹ ഒരു മോനേള്ളൂ പെങ്ങന്മാരൊന്നുല്ല
ആഹ് ഒരു പെങ്ങളുംണ്ട്
ഓളെ കല്യാണം കയിഞ്ഞിക്ന്നോ
ആഹ് ഇ രണ്ട് കുട്ടികളുണ്ട് പിന്നെന്ത് കല്യാണം കഴിഞ് രണ്ട് കുട്ടികളുണ്ടോലെ
ആഹ് കുട്ടികളൊക്കെ എത്ര വല്യ കുട്ടികളാ
ആഹ് ഒരാള് സ്കൂൾക്കൊക്കെ പോയതാ ഒരാള് ന്റെ മോളൊപ്പല്ല ന്നെയാണ്
ആഹ് മോൾ വർത്താനൊക്കെ പറയോ
ആഹ് ചെറുതായിട്ടൊക്കെ ഓ ഓള പ്രായത്തിന്
അങ്ങനൊക്കെ പറയ്ണ്ടാവുല്ലേ
ആഹ്
ഉം എങ്ങനെ ടൂറൊക്കെ പോവല്ണ്ടോ
ആഹ് ഒഴിവ് വെട്ടുമ്പോഴൊക്കെ
ഉം പോവണ്ടാവുംല്ലേ
ഉം നിങ്ങളോ
ഞങ്ങള് എന്തന്നെ പവലുണ്ട് ഇപ്പൊ ഞങ്ങിപ്പ ല ഇപ്പ സ് പൂട്ടിയ ടൈമില് ഞങ്ങളിപ്പോ പോയിരുന്നു ഞങ്ങള് ഫാമിലിയുടെയും ഇമ്മാന്റെ വീട്ടിൽന്ന് എല്ലാരും വാട അങ്ങനെ പോയിന്ന് കൊടയക്കനാടൊക്കെ പോയിരുന്നു പിന്നെ ഇക്കാന്റെ ഫ്രണ്ട്സുകളൊക്കെ ഗൾഫ്ന്ന് വര്ന്ന സമയത്ത് അങ്ങനെയും എല്ലാരും പാട അങ്ങെ ഫാമിലി ആയി അങ്ങനെ പോവാ അങ്ങനെ പോവണ്ട്
നിങ്ങെന്തൊക്കെയ ഉണ്ടാക്കും എല്ലാ ഫുഡും ഉണ്ടാക്കോ
ആഹ് ഞാനല്ലാതും ണ്ടാക്കും ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഞ് ഇണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എന്റെ പേരേ കൊണ്ടാക്കൂലെ ഞാൻ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയായിരുന്നട്ടോ എക്ക് ഇഷ്ടായിരുന്നു ഞാൻ അന്ന് ആഹ് സമയത്ത് തന്നെ ഞാന് ഈ ഫോണിലൊക്കെ ഇങ്ങനെ ഓരോ ഈ ഇപ്പൊ അന്ന് ഏഷ്യാനെറ്റിലൊക്കെ ഉം മറ്റേ ഒരു അടുക്കള ർഞ്ഞ്ട്ടൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അയ്ലൊക്കെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഓരോന്ന്ങ്ങനെ ഇണ്ടാക്കൂലേ അതൊക്കെ കണ്ടാല് ഞാൻ അത് അങ്ങനെക്കെ കണ്ടാലൊക്കെ ഞാന് അന്നെന്നെ ആഹ് സ്കൂളിൽ പഠിക്കണ സമയത്ത് തന്നെ പത്താം ക്ലാ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിരുന്നു അങ്ങനെയൊക്കെ ഇണ്ടാക്ക അത് ആ ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടാണ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഞാൻ എല്ലാതും നോക്കിട്ടുണ്ട് സാധാരണ എങ്ങനും ചോറും ചാറും വെക്കാൻ ണ്ടാവില്ലേ വെറൈറ്റി ഒക്കെ വയ്ക്ക്ണ്ടാവുംല്ലേ
ആഹ് കേക്ക് അങ്ങൻത്തെ കേക്ക് അങ്ങൻത്തൊക്കെയാന്താ അപ്പം ഇങ്ങനെ ഫംഗഷൻസിനൊക്കെ ഉണ്ടാക്കും
ആഹ് ഞാന് അങ്ങനെ ഞാന് അങ്ങനെ അന്നന്നെക്ക് കുക്കിങ്ങിനോട് ഇഷ്ടാണ്ട്ടോ പിന്നെപ്പ ഞാൻ എല്ലാതും ഉണ്ടാക്കും ഇപ്പൊ ഇന്ന് ഞാനിവിടെ എന്റെ ഇമ്മീം അനിയത്തികളൊക്കെ വന്നിന്നു മുഹ്രത്തിന്റെ ലീവിന് വീട്ടിലക്ക് വന്നീന്നു ഇപ്പ നാളെ സ്കൂള്ൾതൊറക്കല്ലേ അപ്പ ണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് വരാൻ വന്തി പറഞ്ഞിട്ട് ഓരോക്കെ വന്നിന്ന് അപ്പൊ ഇന്ന് മന്തി ഉണ്ടാക്കിയത്
ഏഹ് മന്തി ഞങ്ങിപ്പോ രണ്ടു ദിവസം മുമ്പ്ണ്ടാക്കി
ആഹ് അപ്പൊ ആറെണ്ടാക്കി ഇയ്യാണ്ടാക്കി ആഹ് തന്നെ അതൊക്കെ വൈകുലേ
അല്ലാത്ത വയിക്കും പക്ഷെ അതിനോട് വലിയൊരു ഇത് അടുക്കളേക്ക് വല്ലാത ഞാൻ ഇറങ്ങലില്ല
നക്ക് ഇഷ്ടുള്ള ഒരു സാധനം ഇണ്ടാക്കുമ്പോ ഞമുക്ക് ഒന്നും കൂടി ഒരു താല്പര്യം ഉണ്ടാവും ഉണ്ടാക്കാന് സാധാ മീൻചോറും ചോ മീൻചാറും ചോറല്ലേന്നുള്ളല്ലേ ലെവൽക്ക് ഉ
എന്താണ് സാധാരണ അടുക്കളക്ക് ഇറങ്ങാ, പിന്നെ ഞാൻ അടിച്ചോരി തുടക്കും
മറ്റേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ടൈമിലേക്ക് അവിടെ ഉണ്ടാക്കണ നക്ക് ഒന്നും പറ്റി ഒന്നക്കു ഒന്നും പറ്റുല്ല സാരം ഞാനന്നെ ഒരു അടുക്കളെ കേറിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പിന്നെ ഞാൻ ഉണ്ടാക്കിട്ട് എല്ലാവർക്കും പറ്റലോടങ്ങി
ആ
ങ്ങനൊലൊക്കെ എല്ലാത്തിലും ഇഞ്ചിയും വെളത്തുള്ളിയും അങ്ങനൊക്കെടും പക്ഷെ എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇഞ്ചിയിലും വെളത്തുള്ളി ഒന്നും വല്ലാടില്ല അത് കാരണം ഇൻകി ഇഞ്ചിയും വെളുത്തുളളിടെക്കെ ച്ചൊയൊന്ന് ഇവിടെ വന്നപ്പോ മീൻ കറയിലൊന്നും പറ്റിന്നെ ഇണ്ടായില്ല
ഉം ഞങ്ങള് മീൻകറിയില്
ഇടും ഇഞ് ഇഞ്ചി വെളുത്തുള്ളി ഇടും പക്ഷെ എല്ലാതിലും അങ്ങനെ ഇടുംന്ന്ല്ല
ആ എല്ലാത്തിലും ഇടുലാ
ആ അവിടെ എങ്ങനെ വലിയ ജീരകവും ചെറിയ ഉള്ളിയും അങ്ങനൊക്കെ അരച്ചിട്ടാണ് ഇന്റെ പേരായിലൊക്കെ ഉണ്ടാക്ക ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയക്കെ ആ കൂട്ടി അപ്പൊ അയിന് വേറൊരു സ്മെല്ലായി ക്കരാം പിന്നെ അങ്ങനെ തയഞ്ഞ്
ഇന്ന്‌ ഇപ്പോ സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് മാഴ പെയെയ്താലും കുഴപ്പൊന്നുംല്ലല്ലേ
ഇപ്പൊ ഞായറാഴ്ച അല്ലേ അപ്പൊന്ന് കുഴപ്പൊന്നുമില്ല മറ്റോ സ്കൂൾക്ക് കുട്ടികൾ പോണ നേരത്തും വരുന്ന നേരത്തൊക്കെ നല്ല നല്ല മഴക്കാരം
ആ അവർക്കും ബുദ്ധിമുട്ട
ആ ഞമ്മക്ക് കൊണ്ടാക്കി കൊടുക്കാനും വണ്ടി കയറണ എടുത്ത് ആാക്കി കൊടുക്കാനും ഒക്കെ എടങ്ങാറാന്നെ അയികൂടെ എന്റെ പേരേടെ നേരെ ബാ കൂടെ തോട് പോഉണ്ട് ആ തോട് കടന്ന് മുന്നിൽ കൂടെ വണ്ടി വരും ഈ വണ്ടി ബാക്കിൽ കൂടെ വെരിയ ഇളയച്ഛന്റെ വണ്ടി തന്നെയാണ് അപ്പോ ഓന് ബാക്കിലുണ്ട് റോഡ് ആയി കൂടെ വരിയാ അപ്പൊ അതിന് കൊണ്ടാക്കി കൊടുക്കണമെങ്കി തോട്ടി കൂടെ പോവുംവാ ആ തോടാണ് കടക്കാണ്ണേ എന്റെ മകനാച്ചല് തോട്ടിലെ വെള്ളം കണ്ടാലിലേ ഓനിക്ക് അതിലൊന്ന് ചാടിട്ടോഓനക്ക് പോവാൻ പറ്റുള്ളു
ആ
വരുമ്പോ ഞാൻ എന്താ വെച്ചിട്ട സ്കൂള് അടുത്ത് തന്നെയാണ് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ ഞാനെ എന്താ വെച്ചിട്ടാ വരുമ്പോ എന്താട്ട വച്ചിട്ടാ അവന്റെ ട്രൗസറും ഷൂ ഇതൊക്കെ ഊരി റ്റ് ഒന്നാ വെള്ളത്തിൽ കുറച്ച് നേരം കളിപ്പിച്ചിട്ട്ങ്ങോട്ട് കൊണ്ടരും ആ അവനിക്കരു ആ അവന്റെ പുതി ക്കവും ചെയ്തു അല്ലേ ഇവിടെ വന്നാ നേരം മണ്ടും തോട്ടേക്ക് മീൻ പിടിക്കാനാണ് പറഞ്ഞിട്ട് ഇടെ നോക്കിയാ കാണണെ ഇവിടെ പിന്നിലന്നെ
ആ
ഇപ്പൊ ഒരാഴ്ച്ച മുന്നേ നല്ലൊരു മഴ ഉണ്ടായില്ല അതില് നല്ല ഒഴുകിന്ന് ഇപ്പൊ പിന്നെ കുറഞ്ഞ് നിക്കുണു പറഞ്ഞു
ആ ഇപ്പയിന് കുട്ടികളൊന്നും പൊറത്തക്ക് ഇറ കേക്കാൻ കഴിയുല്ല ഓരോന്ന് കേൾക്കുല്ലേ
കേൾക്കല്ലേ അവിടെ അടുത്ത് എങ്ങനെ പോഴ ഇതൊക്കെ ഇണ്ടോ
ഇല്ല ഇവിടെ കൊറച്ച് പോയാ ചെറിയ തോടുകളൊക്കെ ഉണ്ട്
ഉം
എനിക്ക്. ഇവിടെ ഫുള്ള് അധികം റബ്ബർ തോട്ടാണ് കഴഞ്ഞിട്ട് പാഠം ഇവിടെ അടു അടുത്ത് റബ്ബറുതോട്ടാണ് പിന്നെ കഴിഞ്ഞിട്ടാണ് പാടം അവിടെങ്ങനെ ചെറിയ തോടുകളൊക്കെ ണ്ട്
നി ഇപ്പ എപ്പളാ ചായുടിക്കാ
ഞാൻ ചായുടിച്ചു ആ ആ ങ്ങക്ക് ചായൊന്നും വേണ്ടേ
എന്ന്പ്പ ചായ ന്നും വാണ്ടാ തോന്നു
ഉം മഴയാവുമ്പളല്ലേ ചായക്കൊക്കെ
ആ അത് ശെരിയാ. പക്ഷെ ഈ മഴായിട്ടൊന്നിനും തോന്ന്ണു
ഒന്നിനും തോന്ന്ണുല്ല മടി പിടിച്ചവിടെ ങ്ങനെ ഇരിക്കും ഫോണും കണ്ട്ട്ട്
ആ
ന്ന ശെരി ട്ടോ
ആ അയ്ക്കോട്ടെ.